ഹലോ ഹലോ ഹലോ ആ എന്താ വിശേഷം ഭക്ഷണൊക്കെ കയിച്ചോ
ഹലോ
ആ എന്താ വിശേഷം ഭ
നൽ ഓ ഭക്ഷണ കഴിച്ചു
പണവി എന്താ പണീ വി
ഇങ്ങള് ഞങ്ങള്മ്പട്ട് ടി സിനിമ അണ്ട് കുത്തെർക്കാ
ഉവ്വോ ഏതാസിനിം ആഹ്
റ്റു വന്ന്ണ്ണേലോ
ആഹ് ആ ആ എല്ലാരും പറയണ്ട് ഇപ്പൊ ആഹ് ആ ഞാൻ അത് തീയേറ്ററില് പോയി കണ്ടിണ്ട് ഞാൻ അത് അറങ്ങിയപ്പോ തന്നെ എറങ്ങിയ ഉടനെ തന്നെ സിനിമ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട് എങ്ങനെയുണ്ട് സിനിമ കണ്ടിട്ട് നിങ്ങളൊരു അഭിപ്രായം എന്താ ആഹ്
നമ്മള് കഴിഞ്ഞു പോയ കാലം നൊസ് ടായി നമ്മളെല്ലാരും കടന്നു പോയ ഒരു സീനന്നേണത് സ്കൂൾ ജീവിതം കോളേജ് ജീവിതം അതെ
പിന്നെ ഈ എന്താ സഹോദര സ്നേഹത്തിന്റെ ഒക്കെ കഥ പറയണ ഒരു സിനിമേം കൂടെ ആണല്ലോ ഉം ഉം
അടിപൊളി സിൽമ
സിനിമാ തിയേറ്ററിൽ പോയി കാണാറില്ലാ?
ഇല്ലല്ല പോയിട്ടില്ല.
ഉം ഇഷ്ടമല്ലേ?
ഇഷ്ടാണെച്ചാ ഇഷ്ട്ടാണ് കുട്ട്യോള് ചെറുതല്ലേ അവരേം കൊണ്ട് പോയിട്ട്
ഏ നമ്മള് ഇവിടെ സിനിമയൊക്കെ അധികം കാണലും ഇതിലാണ് തിയേറ്ററില് പോയിട്ടാണ് കാണല് ആഹ് ന ഭർത്താവൊക്ക ഭയങ്കര സപ്പോ ഇഷ്ട്ടാണ് ഭർത്താവിന്.
മക്കള കൊണ്ടുപോയി മക്കളും അതുവരെ കൊ രണ്ട് മണി
ഓ ഓര്ക്ക് പിന്നെ ഓര്ക്ക് ഇഷ്ടാണ് സിനിമ കാണുന്നതൊക്കെ ഓൾക്ക് എന്തേലുമൊക്കെ പോപ്കോണോ എന്തെങ്കിലുമൊക്കെ ജ്യൂസോ എന്തെലൊ വാങ്ങിക്കൊടുത്താ ഓലും ഹപ്പിയാണ് ആഹ് ഇനിപ്പോ പുതിയ സിനിമ കാണണം വിചാരിച്ചിങ്ങനെ നിക്കാണ് ഇ ടൊവിനോടെ ആഹ് ഭരതനാട്യത്തിലെ ടൊവിനോ തോമോസിന്റെയും ബേസിൽ ജോസഫിന്റെ ഒക്കെ സിനിമ ഇറങ്ങിയിട്ടിണ്ടല്ലോ അതിരടിയോ
ആഹ് അതന്നെ
ആ അതൊക്കെ കാണാൻ പോവാൻ ഇപ്പോ അടുത്ത തിങ്കളാഴ്ച പോകണം വിചാരിക്കിണ്ട്
അതെ
ആഹ
എവിടെ ഏത് സിനിമക്ക പോവാറ്
നമ്മിളിടെ സിനിമകൾ ഇപ്പോ അടുത്തുള്ളത് മഞ്ചേരി മഞ്ചേരി ഉണ്ടല്ലോ അവിടക്കാ പോവാറ് നിങ്ങള് ഭക്ഷണൊക്കെ കഴിച്ചോ
ഉ പിന്നെ എന്താ ഫുഡ് ഭക്ഷണം വിഭവം
വിഭവം എന്താന്ന് വെച്ചാല് മീൻ മീൻ കറിയുണ്ട് അ്
ആഓ എന്ത് മീനാണ് കിട്ടിയത് മത്തിയാണോ അതോ കഷ്ണം മീനോ
അയിലുണ്ട് മത്തിയുണ്ട്
ഉം
ശ
പിൻ
മക്കള്ക്കവിടെയിണ്ട്
മക്കളൊക്കെ ഇവിടെ എന്താ കളിക്കാണ് എന്താ നാത്തൂനും വന്നിട്ടുണ്ട് ഓളെ കുട്ടികളൊപ്പ ഇങ്ങനെ കളിക്ക
അതെ
ഓ
വെക്കേഷൻ ആയി നല്ല
ആ വെക്കേഷന ആണ്ട് ആക്ക് നമ്മ ഇങ്ങനെ വെക്കേഷനയപ്പോ കുട്ടികൾ ഇങ്ങനെ ട്രിപ്പ് പോണം എന്നൊക്കെ ഇങ്ങെ പറയുണ്ട് അപ്പൊ നമുക്കൊരു സ്ഥലം യത്‌വരെ തീരുമാനമായിട്ട് ട്ടല്ല പറ്റി കുട്ടികൾക്ക് പറ്റി സ്ഥലങ്ങൾ എന്തെങ്കലും അറിണ്ടെങ്കിലൊന്നു
അതെ വളാഞ്ചേരി പൊയ്ക്കോളി ഒക്കെ പറ്റി നല്ല അടിപൊളി പാർ
പാർക്കാണ്
പാർക്കാണ്
മ്മ് ആ ഒരു വാട്ടർ തീം പാർക്ക് എന്നൊക്കെ അതാണോ
അതെ അതെ അതെ
ആ ആ ഞാനിങ്ങനെ ഇൻസ്റ്റയിലൊ ങ്ങനെ കണ്ടത് ഇണ്ട്
അതെ
ഉം ഉം ഉം നിങ്ങള് പോയിട്ടുണ്ടോ
ആ ഞങ്ങള് പോയിന്നു.
ഏഹ് എന്നിട്ട് എങ്ങനെയാ പൈസൊക്കെ നമ്മക്ക്
പൈസൊക്കെ കൊറഞ്ഞ പൈസൊള്ളു പോയി അടിച്ചുപൊളിച്ച് പോരാം മക്കക്കൊക്കെ ഇഷ്ട്ടാവും അല്ല അല്ല വലിയവർക്കും കുട്ടികൾക്കും എല്ലാർക്കും പറ്റും
അതെ ഉം ഉം അവിടക്ക് ബസ്സൊക്കെ ഇണ്ടോ
ആ ബസ്സു ഉണ്ട്
ഇം നീക്ക് എത്ര മക്കളാണ്
ഞങ്ങക്ക് രണ്ട് മക്കള്
കൂളിൽ പോണ മക്കളാണോ
അതെ ഒരാള് ഒന്നാം ക്ലാസ്സ്ലാണ് ഒരാള് ഏഴാം ക്ലാസ്സ്ലാണ്
ഓ വല്ല്യ മക്കളാണല്ലോ
അതെ
അപ്പൊ നമ്മള്ങ്ങനെ കുട്ട്യാ ക്ക്ഇഷ്ടം പാർക്ക് പോലുള്ള സ്ഥലങ്ങളാണ് ഇൻക്ക് പക്ഷെ പാ ക്കൊന്നും വല്ല്യ ഇഷ്ടൊന്നുല്ല ഇൻ ക്കിങ്ങനെ ഈ റി റിസോർട്ട് ആ അങ്ങനെള്ള ണ്ടീല് കാണാനൊക്കെ ഒരു സീനറി ഇള്ള സ്ഥലങ്ങാണ് ഇൻക്കിഷ്ടം
ഉം മക്കൾക്കൊന്ന് റിസോട്ട്ക്ക് പോന്നാഷ് ട്ടാഊല മക്കൾക്കൊക്ങ്ങനെ പാർ വീ ഹ് തുപോലുള്ള കൊള സ്ഥലങ്ങളായിരിക്കും അവ
അതെ മൂ അപ്പൊ ഞ്ഞ്ന്ന് നോക്കട്ടെ ഓനിപ്പോ വളാഞ്ചേരി നാം പർഞ്ഞൊക്കട്ടെ കുട്ടികള് ങ്ങനെ ഇൻസ്റ്റേലൊക്കെങ്ങനെ കണ്ടതായിട്ട് പർഞ്ഞൊരോർമ്മണ്ട് തല്ലാം അത് തീം പാർക്കാണ് തെ കൊറേറെയിട് അത്ണ്ട് റെയ്ഡുകളൊക്ക ണ്ട് ന്നൊക്ക-
അതെ ആടെ ഒരുപാട് റൈഡ് ഉണ്ട് വല്യോർക്കും കുട്ട്യാൾക്കു അയ്റ്റുല്ലെ വാട്ടർത്തീം പാർക്കാണ്
പോഹ് നിങ്ങള് റിസോർട്ട് അങ്ങനെയൊക്ക എട് ക്കേലും പോയിട്ട്ണ്ടോ
റിസോട്ട്ക്ക് തുവരെ പോയിട്ടില്ല
ങ്ങളെ അറിവിലവിടേം നല്ല റിസോട്ടൊക്ക ണ്ടെങ്കി ല് നമ്മള്- കൊറേ മുന്നേ അതായത് രണ്ടു വർഷം മുന്നേക്കെ നമ്മള് വ വയനാട് പോയിട്ട്ണ്ട്
അതെ
ആ കൊറേ ആയോ വയനാട് വൈ ത്തിരി റിസോർട്ടുണ്ട് അവിടെ പോയിട്ട്ണ്ട് അത് സൂപ്പറാണ് ഉഷാറാണ് അത് നമ്മള്സ് ത്തിമ്മിംഗ് പൂളുണ്ട് പിന്നെ ഒരു വില്ല പോലെയാണത് നമുക്ക്ങ്ങനെ
തലാണോ
ആ ഫാമിലിക്ക് പോകാൻ പറ്റിയ മസ്റ്റായിട്ടുള്ള സ്ഥലം അതന്നെയാണ് എന്താച്ചാല് നല്ല ഭംഗി ങ്ങിള്ള സ്ഥലം തന്നെ കാണാന് പിന്നെ അവിടെ ട്രക്കിങ്ങും കാര്യ എണും ണ്ട് ആ ഉം നമുക്ക് അവിടുന്ന് പിന്നെ ഓഫ് റോഡ് റൈഡ് ഒക്കെ ഉണ്ട് അപ്പൊ നല്ല ഭംഗിയാണ് പോയാ നമുക്ക് മൊതലാവും
അതെ
ആ
ആ റേറ്റൊക്കെണ്ടോ എങ്ങനെയാണാവോ ലേ
ഇല്ലപ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇതാണ് ഒരു പാക്കേജാണ് നമ്മൾ ഇങ്ങനെ ബുക്ക് ചെയ്തിട്ട് അവിടുത്ത ഇതൊക്കെ അറിഞ്ഞ് പോണം ഇല്ലോ ബഡ് അന്നേ നമ്മളതിൽ ചോദിച്ചറിഞ്ഞ് പോകണം പിന്നെ ഫുഡ് നമ്മള് ഒരു നേരം രാത്രിക്കത്തെ ഫുഡ് മാത്രം നമ്മള് ഇവിടുന്ന്
കൊണ്ടു ആ കൊണ്ടു പോവണം ഉം ഉം
ഫാമിലിയൊക്കെ ണ്ടെങ്കിൽ നല്ല രസാലേ അടിച്ചു
ആ നമ്മള് ഹസ്ബൻഡിന്റെ ഫാമിലി ഓരപ്പ പോയിണ്ടേയിനി അപ്പൊ നല്ല വൈ ഇതായിരുന്നു കുറേ കസിൻസ് ഒക്കെ ഉള്ളതുകൊണ്ട്
അതെ
അപ്പൊ രാവിലെ പോയി രാ ഏ വൺ ഡേ ഫുള് അവിടെന്ന് ന്ന്ന് പിറ്റേന്ന് പോന്നു
സ്വിമ്മിംഗ് പൂള് അതൊക്കെണ്ടാവല്
ആഹ് കുട്ടികൾക്ക് അങ്ങനത്തെതൊക്കെ ഇഷ്ട സ്വിമ്മിഗ്പൂളൊക്കെ ഭയങ്കര ഇഷ് അവിടെ അങ്ങന പിന്നെ ഓഫ് റോഡൊക്കെ മക്കൾക്ക് ഇഷ്ടമായിണ്ട് പക്ഷെ അവിടെ നിക്ക നിക്കുന്നതന്നതൊന്നും ഓൽക്ക് വല്ല്യ താല്പര്യല്ലേനി ഇതെന്താപ്പന്നൊക്കെ പറഞ്ഞാണ്ട്
ജീപ്പ് ഉണ്ടാവില്ലേ നമ്മളെ കൊണ്ടുപോവാൻ
ആ ഓഫ്റോഡ് നമ്മള് ട്രക്കിംഗ് ഉണ്ടാവൂലേ ആ അപ്പൊ അവർക്ക് ജീപ്പ് ഉണ്ട് പിന്നെ നമ്മുക്ക് അവിടെ പിന്നെ വേറെ സ്ഥലങ്ങളൊക്കെ കാണണെങ്കില് ഓലോട് പറഞ്ഞാൽ മതി ഒ നമ്മള കൊണ്ടുപോകും
അതെ
ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ല നല്ല സ്ഥ സ്ഥലങ്ങളുണ്ട് റീ ആ റീൽസിന് പറ്റിയ കുറെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കുശ് നല്ല ഭംഗിയുള്ള ബാക്ക്ഗ്രൗണ്ട് ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഞങ്ങള് കൊറേ റീല്സ് ഒക്കെ എടു റ്റ്ണ്ടായിരുന്നു
ആ ആ ആ എല്ലാരോടും ഉണ്ടെങ്കി അല്ല അടിച്ച് ചില്ലയ്ത് പോരല്ലെ ഫാമിലീനെ ഞങ്ങള് ഫാമിലിന്ന്വെച്ച ഗ്രൂപ്പിലൊന്ന് ഇട്ടോക്കട്ടെ വോയ്സ് വിട്ടോക്കട്ടെ റിസോർട്ട്ക്ക് പോവാ ആഹ് അല്ലാർട അഭിപ്രായം ഉണ്ടെങ്കി ഉ
ഉം ഉം
അടെ മുന്നെ ഒന്ന് പൊയ്പോരാന്ന് തോ
ആഹ് പിന്നെ സ്കൂ നമുക്കിപ്പോ പെരാനാളടു ത്ത്ണ് പോകാണെങ്കിൽ വേഗം മുൻകൂടി പോവാ പെരുന്നാളടുത്തോണ്ട് പിന്നെ പോവാൻ കയ്യൂല പിന്നെ പെരുന്നാൾ കഴിഞ്ഞ് പിറ്റത്തെ ആഴ്ച തന്നെ സ്കൂളും തൊറക്കാണ് അപ്പൊക്കെപാടെ നമ്മക്ക് ബഡ്ജറ്റ് എന്താപ്പോ പൈസ അങ്ങനിം ഇങ്ങനിം ഒക്കെ ഇടും പോകുല്ലോ അപ്പൊ വേഗം പ്ലാൻ ചെയ്ത് പൊയിക്കോളി
ആ
നല്ല സ്ഥലാണ് ഇങ്ങക്ക് പിന്നെ നമുക്ക് റിഗ്രറ്റ് തോന്നൂല അ വുട്ക്ക് പോയി കര്തിയാണ്ട് അപ്പൊ നമ്മൾ പൈസ മൊതലാവൂല അങ്ങനൊന്നും പറയൂലാ നല്ലെ നമ്മക്ക് അവുടെ നമ്മക്ക് ക്ക് അവുട്ന്ന് പോരാൻ തോന്നൂല
അതെ
പോകും
രാത്രിയൊക്കെ നല്ല രസായിരി
ആ നമ്മൾ രാത്രിക്ക് ഒക്കെ ആ ക്യാമ്പ് ഫയറൊക്കെ പ്ലാൻ ചെയ്ത് ഇബട്ന്ന് പോയിന്യതാ പ്പം അങ്ങനെയൊക്കെ ഓല് നമ്മക്ക് അയിന്ള്ള സാധനങ്ങളൊക്കെ ഒ പ്പിച്ചെന്ന് നമ്മൾ ഒക്കെ ഓല് റെഡി ആക്കി തരും നമ്മക്ക് എന്താ നമ്മളെ പ്ലാൻ ഉള്ളത് അത് ഓല് മുൻകൂടി പറയണം നമ്മൾ അവുടെ വെച്ച് ഇതാക്കി ക്യാണ്ട് ഓൽക്ക് ബുദ്ധിമുട്ടെയ്കാരം സാധനങ്ങൾ അറേഞ്ച് ചെയ്യാൻ
അതെ
ആ എന്നാ ശരി
ഓക്കെ
ഓക്കെ